ഹലോ ഹലോ
ആഹ്
എന്തൊക്കെ വിശേഷം നല്ല ആഹ് കേക്കും നല്ല വർത്താനം പോവണ്ടടെ ആഹ് സ
ഇല്ലേ മയ ഇന്ന്ല്ല
ആഹ് ഇന്നവടം ഇപ്പൊ നല്ല മഴെയ്തു
തന്നെ ഇവിടെ നല്ല വെയില രാവിലെ തൊട്ടേ വെയില മയന്നല്ലന്ന്
ത ഇങ്ങള ഉം എന്താ ചായൊടിച്ചോ ക്കടി എന്തേരുന്നു
ചായ ഉട്ച്ചിട്ടില്ല നേര്ത്തെ കൊറെ ചക്ക ണ്ടായിനി പൊഹ്ത്തത് അത് കൊറെ തിന്നാണ് പാക പള്ള പള്ളക്കാക സ്തംഭിച്ച്ക്ക്ണ് ചക്ക ഞങ്ങക്ക് ചക്ക ഇല്ല അപ്പൊ മൂത്തശ ഇവിട്ന്ന് കൊടന്നതേനി
അഹ് ആഹ് ഔ
ഇ ഇന്റെ അമ്മീപ്പീ വന്നീനി ഇവിടെ- അപ്പൊ ഓൽക്ക് ചക്കല്ല ഞോന് ചക്കന്നപ്പോ ഞാനും അവി ഇങ്ങനെ ഇ കണ്ട അങ്ങനെ തിന്നു അപ്പൊ അങ്ങനെ തിന്നാണ്ട് വെള്ള ഫുള്ളഴിക്കണ സ്കൂള ഇല്ലാത്തോണ്ട് പിന്നെ ചായ കട ഒന്നും അങ്ങന ഉണ്ടാക്കൂ ബേക്കറി എന്തങ്കിലും തിന്നും സ് കൊങ്ങന തങ്ങല കസ് സ്കൂള വരുമ്പോ തങ്ങനെ ഉണ്ടാക്കും
ആഹ ആഹ അതന്നെ
മക്കള
എന്നിട്ട് അന ഇപ്പൊ മഴായോണ്ട ഒക്ക അകത്ത് ആകത്തക്കറ കുത്തക്കുണ്ട് ഇപ്പോ മയൊന്ന് ചോർന്നേണ്. വലുത് പോയി.
ആ ഏ ങ്ങടെ തറവാ തറവാട് വീടായതോണ്ട് ഓ പണ്ടത്തെ വീടാ ഓട് എന്താരെ
ആ ഓട് വീടാണ്‌. മൊകൾക്ക് രണ്ട് റൂമും. അടിയില്
പണ്ടത്തെ ആ വീടാക്കാറല്ലേ പണ്ടൊക്കെ അങ്ങനെ. ആഹ് ഉം ഊം.
ക്ക് ഷ് ഇയ്ക്ക് ഇഷ്ടാണ്‌ അങ്ങനത്തെ പെരേ ഇപ്പൊക്കെ എല്ലായിടത്തും വാർപ്പും പെര അല്ലേ
ആ ഇങ്ങൾക്കും വാർപ്പും പെരയൊക്കെയാണല്ലേ? ഇങ്ങൾത് മൊകൾക്ക് ഒക്കെണ്ടോ? ഹലോ ഹലോ ഹലോ ഹലോ ആ കേക്കില്ലേ? ആഹ് ഇണ്ട്ണ്ട്. ആ ശരി കേക്കണില്ല.
ആ ഞങ്ങള് കുടിയിരുന്നിട്ട് എട്ടുകൊല്ലായി. ആ വരേം ങ്ങള് ങ്ങള് പറഞ്ഞ അങ്ങത്തെ വീട്ടിലന്നെയിന് ആ
ഏ അങ്ങനെ അല്ല ഏഹ് മൊഗൾക്കാ കണ്ടെല്ല് വരെൻന്നൂല്യ
ആ മോൾക്കുണ്ട്. ആയക്ക് മോളോക്കെണ്ടോ? പക്ഷേ ആള് ല്ല പെരേം ഈ സഥലൊക്കെ ഇഷ്ടം പോലെണ്ട്
ആഹ്ഹ്ഹ ആയില്ക്ക്ള്ള ആളില്ലല്ലേ?
ഓ നോക്കാനും വേണ്ട വെയ്ക്കാൻ നമക്കിപ്പ എനിക്കിപ്പ ജൽപ്പാനി ആയിറ്റേ അങ്ങനൊക്കെ എന്തേലും സഹചര്യം വരും കുടുങ്ങ ഈ ബാത്റൂമും ഇതൊന്ന് ഞമ്മക്ക്ങ്ങടെത്തി കിട്ട് ട്ടൂല മോറാന് വയ്ക്കൂല്ലെങ്കി പിന്നെ ഓ
ഇവരാവുംമ്പൊ പിന്നെ ആ അവ്ടെ പൊയ്ക്ണു
ഓ ൻ വോ ഇണ്ടാ ഇല്ല അതാണ് ഇപ്പബടിം വേണ്ടത് ണ്ടെങ്കി ഇങ്ങട്ട് കൊറച്ച് തരിൻ. ഏഹ്. ഇണ്ടാവും എന്റെ അനിയനിപ്പം എന്നായി തുടങ്ങിയെടി ഇരുപത്തഞ്ചാമത്തെ വയസ്സ് ആണ് കൊറെയായിട്ട് ഞങ്ങള് നോക്കല് തൊടങ്ങിട്ട്. ഒന്നും ശര്യായിട്ട് ഇല്ല.
ഏ ജ്ജ് ഇന്റെ അനിയന് ഇരുവത്ത്മൂന്ന് ഇരുവത്ത്മൂന്ന് വയസ് നമ്മള് നമ്മള് അടുത്ത പെൺകുട്ടികളായിട്ട് അറിയില്ലന്ന് അവിടെ വന്ന് പെട്ടും ചെയ്തന്ന് അവിടുത്തെ പോലി അറിയില്ല അതപ്പൊ നമ്മളെ അവസ്ഥ
ആഹ ഇങ്ങളെ ഇങ്ങള അടുത്തുണ്ടോ അടുതരേന് കിലുംണ്ടോ ഞങ്ങൾക്ക് പറ്റിയേ
എടുത്തു തഞ്ഞാല ഇപ്പോ അറിവിലില്ല
അറിവിലുണ്ടെങ്കി പറഞ്ഞ തരട്ടോ ഓൻ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യണ ബാംഗ്ലൂരാണ്
ആഹ ഹോസ്പി ഇല്ല ആ ഹോസ്പിറ്റല താർക്കെ
അഡ്മിഷനേഷാണ് പിന്നെ അതില് ഓപ്പസൻ തിയേറ്ററില്
അയില്ലല്ലേ ആ അപ്പൊ കുറച്ചൊക്കെ ഉള്ളത് വിദ്യാഭ്യസക്ക
ആഹ കൊറച്ച് വിദ്യാഭ്യാസം വേണം സാലറി ഒക്കെ ഉണ്ട് പിന്നെ അവന് പുറത്തു പോകാനുള്ള പണി പുറത്തു പോകാനുള്ളത് നോക്കണ്ട് അപ്പൊ പോകാണെങ്കിൽ നിക്കാഴ്ച്ചിട്ട് പോകാന്നുള്ള ഒരു ഇതിലാാണ്
ആഹ ഇപ്പോ ഇവിടെ ഇണ്ടോ നമ്മള് വീട്ടിലുണ്ടോ
ഇല്ലല്ല ഒന്ന് മാസത്തില് രണ്ട മാസം കുടുംബക്കെ വരു പെരുന്നാൾക്ക് വന്നു പോയതാ പെൺകുട്ടികൾ ഉണ്ട് പക്ഷേ പെൺകുട്ടിക ഭയങ്കര പൗറാണ് കൊരെയോര ആ
അങ്ങനെയൊന്ന ഇല്ലരോ നമക്ക് റ്റത്ത് ഇ പറയാനും വെച്ച പറയില്ല
ഒന്നും പറ അതല്ലേ പുതിയാപൾനെ തന്നെ കാണണ് കല്ല്യാണം കഴിഞ്ഞഅന്ന് കേകാരം ആ അന്നന്തിക് കാരഅഹ് വരെ ചൊഗ് ന് കൊഞ്ഞിട്ടും കൂടി ണ്ടാവൂല്ല പുതിയ ഇമ്മീ പാപ്പിമ് പറയാ കല്യാണം കഴി ച്ച അാണ്പോവ
ആഹ് അതെ ഇപ്പത്തെ കുട്ട്യേള് ഇച് ഓനെ പറ്റൂലങ്കി പറ്റൂലന്നെന്നെ പറയഐ ഐ അതു അല്ല ഇച്ചിങ്ങൻത്തെ വാണം അങ്ങൻത്തെ വേണം ആ അങ്ങൻത്തെ വാണം അതൊക്കെ തന്നെ
ഓ
എന്നാലോ കല്യാണം എന്തായാല് ഏത് സുഖില്ലാല്ലും പേടിച്ചണം ഏത് അ ഏ ത് പോയലല്ലെങ്കിലും പേടിച്ചണ്ട ഇപ്പത്തെ കാലം ങ്ങനെയാള്ളത്
ഒന്നുല്ല പെൺകുട്ട്യോളില്ലോൽക് പ്പ നല്ല സുഖ ആൻകുട്ട്യോളില്ലോല് കുട്ങ്ങി
പെണ്ണായ മതി ആ അതാള്ളത് മറ്റേ നേരെ തിരിച്ചെനു പണ്ടൊക്കെ ഉം പ്പൊ പ്പൊ ഇപ്പൊ പെൺകുട്ടികള ചെലന്റെ കാര്യ ഉള്ളത്
കായ്ചെണി സ്വർണം എന്താ മഹറ വാണം പിന്നെ
പാപെട്ടോൽക്കുമ്പോ എ വണ്ടൽ ആങ്ങാൻ വെയ്ക്കില്ലെ കൊയ്
ആഹ് കൊഴപ്പല്ലതന്നെ പന്നെ ഇനിപ്പൊ കിട്ടിയിട്ടില്ലങ്കി കുഴപ്പല്ല ൻക് പെണ്ണായി പഠിച്ചാ മതി ന്റെ വീട് വാണിയമ്പൽത്ത്
ആഹ് വാണിയമ്പലം അഒക്കെ വിട്ടല്ലേ
ആഹ് ഇന്ന് വൈനെട്ട് കിലോമീറ്റർ ഉണ്ട് ന്നി വിടങ് ഞാൻ നികോട്ത്ത്ന്ന് വണ്ടൂര് വണിയമ്പലം വണ്ടൂര് കഴിഞ്ഞിട്ട് ആഹ്
ഞണിയമ്പലം എന്നൊകെ പർഞ വേറെ ഓടെക്കോ ആന്ന് വിചാരിച്ചോ
വേണെ രണ്ട് ബസേറണം ഞാൻ ഒരു പെണ്ണു രണ്ട ണ്ടാണും ഞാനാണ് വൽത്
ആ ആഹ്
അല്യ ആങ്ങള കല്ല്യാണം കഴിഞ്ഞിക്ണ് ചെറിയ ആങ്ങളക്ക് ആണ് ഇപ്പൊ തിരയണേ ഉം
ഞാൻ വലുത് പെണ്ണ് രണ്ട് അനിയന്മാർ ഇപ്പ വലുതിന തിരയനത് ചെറുത് ഡിഗ്രിക്ക് പഠിച്ചാണ് അങ്ങനെ അങ്ങനെ പോണ്ട് പിന്നെ നിങ്ങ നിങ്ങക്ക് എത്ര വയസ്സക്കട ആഹ് ചെറിയാനിയത്തി
എക്ക് ഉപ്പത്തിമൂന്ന ഉപ്പത്തിമൂന്ന് വയസ്സ് ആയി ഉം
എന്തായാലും ഇപ്പത്തെക്കൽ എനിക്ക് എ ല്ലോ
ഏഹ് കല്ല്യാണം കഴിഞ്ഞ്ട്ട് എട്ടൊല്ലം ആയിറ്റൊള്ളൂ
ആഹ്
ഏഹ് ഇക്ക് കുട്ട്യാള്ണ്ടാവാന് വഴ്കീക്ക്ണ് അൻ ഞ്ചാറൊല്ലം കഴിഞ്ഞിട്ടാണ്ടായ്ക്ക്ണ്
അഹ് അതാണ് ആഹ് ഇന്റെ കുട്ടീം തന്നെ ഇച്ച് പിന്നെ കല്ല്യാണം കഴിഞ്ഞ ചെക്കനാ ഇണ്ടായിക്കോളും അതാണ്.
അതന്നേണ് കുട്ടിക്കെ
അഹ് ആഹ് എട്ട് വയസ്സായത് എ ട്ട് എന്റെ കല്യാണം കഴ് കല്യാണം കഴിഞ്ഞതും കുട്ടിന്റെ വയസ്സും കണക്കാണ്.
ആഹ് അതേ ഉം
അത് കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഒരു കൊല്ലായേണിന് മുന്നേണ് കുട്ടിന്റെ കുട്ടീന്റെ തൊണ്ണൂറ് കഴിഞ്ഞെക്കും.
ഉം ഇൻച്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആറാമ ത്തെ കൊല്ലാ ഞാൻ പ്രസവിക്കണത്.
അഹ് ആഹ് അഹ്
ഫസ്റ്റത്തത്. പിന്നെ രണ്ടാമത്തത് വല്ല്യാ കുട്ടിക്ക് ഏഴ് വയസ്സായിട്ടാ രണ്ടാമത്തെണ്ടാവണെ.
അതും വെയ്കിയന്നേണില്ലേ.
അത് മരുന്ന് കുടിച്ച് കുടിച്ച് കുടിച്ചങ്ങാ അങ്ങെത്തീറ്റാണ് ഇണ്ടായിക്കണ്. ഉം ഓഹ് ഫസറ്റ്ത്തീന് രണ്ടാ ഇല്ല ഞാൻ കുടിച്ചോളാ
ആഹ് ആഹ് നേരം കുട്ടിം കൂടി വാണ്ടീന്ലേ. എ.
ഇൻഷാ അളളാ പക്ഷെ ഇൻക്ക് രണ്ടും ഓപ്പറേഷാണ്.
അ എന്ത അല്ല ഒന്നിനുള്ള ചാൻസ് ഉണ്ടല്ലോ.
ചാൻസ് ക്കുണ്ട്.
മൂന്നെണ്ണം ന്നല്ലേ പർച്ചില്
ഉം മൂന്നും നാലും അഞ്ചും ഒക്കെ ഓൽ നമ്മളെ താടി നാസ
അല്ല ഇപ്പത്തെ കാലത്ത് പിന്നെ മൂന്നെണ്ണം ന്നല്ലേ പറഞ്ഞെ. ക്കലോ.
എത്രണ്ണം ആ അഞ്ച് ആ അഞ്ചെണ്ണം വരെ എന്റെ അറിവി തന്നെ അഞ്ചെണ്ണം വരെ കേറി പൊളിച്ചത് എനിക്കറിയാം അഞ്ചെണ്ണം പക്ഷെ എന്താന്നോ പിന്നെ കുട്ടികളെ നോക്കാ തള്ളാ ടക്കാൻ വക്കൂുള്ള
ആആ
രണ്ടെണ്ണം കഴിഞ്ഞ ആളാ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയ എന്താ അവസ്ഥാന്നുള്ളത്
അ ആ
അതൊന്നൊന്നും താങ്ങാനുള്ള കേൾപ്പെനിക്കില്ല കോലത്തിലേക്ക്
ആ ആ
സൂചി അടിച്ചാലേ ആ സൂചി അടിച്ചാ പിന്നെ നമ്മളെ നട്ടൽ ആ നട്ടലിനെ വളച്ച ങ്ങിട്ട് പിടിച്ചിട്ടേ നട്ടല്ലിനങ്ങട്ട് കുത്തും കുത്തീട്ട് ഉ ആ കുത്തന മാത്രേ ഉള്ളൂ എനക്ക് എന്താക്ക് ആ ആ പള്ളം കെട്ട് കൊപ്പാട് മുട്ട് മുട്ടുകാല് കാണാം ഇവിടെ ത്കങ്ങാട്ടോ കൊന്നിട്ട് വളച്ചണ് പിടിച്ചിട്ട് എന്നാ നട്ടെല്ലുകള് കു കയാണ്ടല്ലോ ആ മാത്രമേള്ളൂ എനിക്ക് കീറി പൊളിച്ചിട്ടണ്ട് പേടി വേറെ എനിക്ക് കീറണ തുന്നണോന്നും എനിക്കൊ വിഷയം തന്നെയല്ല സൂചി അടിച്ചണ മാത്രം ആലോചിച്ചൊരു പേടിയണ്
അ ഇണ്ട്
തോന്നുന്നു പ്രസവത്തിന് ആറെ സുഖം വച്ചതാണ് ആ ആ അയച്ചും തധരിച്ചൂല എനിക്ക് വെന്ത് കൂടിട്ട് കോപ്പ് കൂടിട്ട് ആ ആ
എന്ത് കൂടുണ്ടോ ധരിച്ചാത്ത്
എന്താ കോപ്പ് കൂടീട്ടേ എനിക്ക് ഇത് രണ്ടാമത് കോപ്പ് കൂടീട്ട് രണ്ടാമത്തെ പ്രസവത്തിന് എനിക്ക് എന്താ സൂചി ടെ പോത ഉം തരിപ്പ് വിട്ടു പകുതി തുന്നിയപ്പോത തരിപ്പ് പ്പട് ഉട്ടോ അരങ്ങക്ക് വരുത്തായിട്ട് മനതകണം
എ പ്രസവിച്ച നല്ല പേടിച്ചിട്ട് ചിടനാ പേടി
അതെ തരിപ്പ തരിക്കാത്ത അതുകൊണ്ടാണ് മ്മക്ക് കൗപ്പ് കൂടുതൽ ശരീരത്ത് ത്തിലെ സൂചിയ മരുന്ന് ഏൽക്കൂല അന്ന് ന്നോട് പറഞ്ഞിനി മൂന്നാമതൊരു എന്താ ആഹ് ഉം
എന്താ മൂന്നാമതൊരു
മൂന്നാമത് പ്രസവം ഇങ്ങോട്ട് വരാൻ നിക്കണ്ട കേട്ടോ ഡേൻജർ ആണ് എന്നോട് മൂ രണ്ടാമത്തേന് പറഞ്ഞിന്
എഹെഹെഹേ
പറ്റൂല്ലാന്നുള്ളത് കാരണം അത്രയും കോ ഉപ്പ് കൂടിയതുകൊണ്ട് എ എന്താ മ രുന്നേൽക്കൂല എന്ന് ശരീരത്തില് റിസ്ക് എന്താ ബുദ്ധിമുട്ടാണ്ന്നു പറഞ്ഞതിന് പിന്നെ ഉം
ഞാൻ എന്തൊക്കെ കുട്ടികളൊക്കെ വന്നോ ആഹ് ആയിക്കോട്ടെ ശെരി
ആഹ്